ഓഹ്
ആഹ് കേക്കാം ഇപ്പൊ കേക്കാം പറഞ്ഞോ
എന്തയ്യാരുന്നു ചോറൊക്കെ കഴിച്ചോ
ഇല്ല ചോറ് കഴിച്ചില്ല രാവിലെ ചപ്പാത്തിയും മുട്ടക്കറിയും ഉണ്ടായിരുന്നു അത് കഴിച്ചു ഇന്നട്ടിങ്ങനെ ഇരിക്കുവാ ഇനി ഉച്ചക്കത്തെ ചോറൊ വെച്ച് ചോറൊക്കെ വെച്ച്
എന്തെക്കെ കറി
കറി ഒണക്കമീനുണ്ട് പിന്നെ ഉള്ളിക്കറിയുണ്ട് അത്രേള്ളൂ തോരനും ഉണ്ട് അച്ചാറും മോരുകറിയും ഉണ്ട് ആഹ് അത്രേ മതിയല്ലോ
ഇന്താ ചമ്മതി തോരനു ഉണ്ടെങ്കിതന്നെ നമ്മള് ചോർണുവല്ലോ കോളേജിലൊക്കെ അതക്കെല്ല കൊണ്ടോകുന്നത്
ആഹ് അതെ ഇപ്പൊ കോളേജിലാണോ
ആഹ് ഇപ്പൊ കോളേജിലാ
ആഹ്
പിന്നെ എന്തയ്യുവാ കോളേജില് ആ ഫ്രീ പിരീഡ് ആണോ
അല്ലല്ല
ആഹ് ഓഹ് കഴിക്കാനുള്ള ടൈംല്ലേ ലഞ്ച് ലഞ്ച് ആഹ് എപ്പഴാ ക്ലാസ് ഇനീ തുടങ്ങുന്നേ
ക്ലാസ് കഴിഞ്ഞ് ഒരു കുറച്ച് ഒരു മണിക്കൂർത്ത് സ്പെഷ്യൽ ക്ലാസ്സേ ഉള്ളായിരുന്നു
അഹ് ആഹ് അവധിക്കും ക്ലാസ് ഉണ്ടല്ലേ
ഇപ്പൊ എക്സാം ആയോണ്ട് ഞങ്ങൾക്കാണെങ്കി ഇപ്പൊരു ഇന്റേൺഷിപ്പ് ഉണ്ട് ന ഫോർ ഇയർ ആയത് കൊണ്ട്
ഓഹ് അങ്ങനെ ആ അപ്പൊ പ്ലേസ്മെന്റ് ഉണ്ടോ
ഇല്ല പ്ലേസ്മെന്റ് ഞങ്ങടെ കോളേജ് അല്ലാതെ കൊടുക്കുന്നുണ്ട്
ആണോ?
അല്ലാതെ പ്ലേസ്മെന്റ് ഒന്നും ഇല്ല.
ഓഹ്.
അപ്പം ഇന്റേൺഷിപ്പ് ആയിരുന്നു ഏപ്രിൽ മെയ് മാസത്തിൽ. അപ്പം സാറന്മാർക്ക് ക്ലാസ് പെൻഡിങ് ഉണ്ട്. അപ്പം അവർക്ക് ഒന്നെങ്കിൽ അവര് ഓൺലൈൻ വെക്കും ചിലർ ഓഫ് ലൈൻ വെക് കു. അങ്ങെനെ ഒരു മണിക്കൂർ കോളേജി പോയിട്ട് അവിടെ ഇര്ന്നതാ. ഇനിയിപ്പ വീട്ടി വെരണം.
ഓഹ് അങ്ങനെ അല്ലെ?
ആഹ്.
അബീനട്
വീടിനടുത്തല്ല. ഒന്നര മണിക്കൂർ യാത്രയുണ്ട്.
ഓഹ് അപ്പം നീ വീട്ടി ചെല്ലുമ്പത്തേക്കും നല്ല സമയാവൊല്ലോ.
ആഹ് അതുകൊണ്ട് വീട്ടീന്ന് ചോറും എടുത്തോണ്ട് വരും.
അപ്പൊ ഇന്നിനി പഠിക്കാനായിട്ട് പറ്റത്തില്ല.
ആഹ്. അഹ് രാത്രി നോക്കാം.
ആഹ്. നന്നായിട്ട് പഠിക്കുന്ന കുട്ടിയാണോ?
അങ്ങെനെ ഇല്ല. ആവറേജ്.
ആഹ്. കഴി‌ഞ്ഞ സെമ്മിലൊക്കെ മാർക്ക് എങ്ങെനെ ഉണ്ടായ് നല്ല മാർക്കുണ്ടോ?
ആദ്യത്തെ സെമ്മില് എയ്റ്റ് പോയ്ന്റ് ഫൈവ് ഫോറ്. സെക്കന്റ് സെമ്മില് എയ്റ്റ് പോയ്ന്റ് ഫോർ എയ്റ്റ്. തേർഡ് സെമ്മില് നയൻ പോയ്ന്റ് റ്റു സെവൻ.
അതാണോ പഠിക്കാത്തെ ആവറേജ്?
ഞാൻ പഠിക്കാത്തോണ്ടാ ഫസ്റ്റ് സെക്കൻ സെമ്മി മാർക്കില്ലാഞ്ഞത്. പഠിച്ചാ പഠിക്കും.
ആഹ്. അത് നമ്മളീ കൂട്ടാർക്കെല്ലാം മാർക്ക് കിട്ടി കഴിയുമ്പഴാ നമുക്കുത്സാഹം ആകത്തൊള്ളു. അപ്പഴേ നമുക്കാ സ ത്യം മനസ്സിലാവുന്നേ നമ്മള് മാത്രേള്ളു പഠിക്കാത്തേന്ന്.
ആഹ് അത് ശെരിയാ.
എല്ലാരും എക്സാമിന് കേറുന്നേന് മുമ്പ് ഞാനൊന്നും പഠിച്ചിട്ടില്ലെന്ന് പറയും. പക്ഷെ മാർക്ക് വരുമ്പഴത്തേക്കും എല്ലാർക്കും ഫുൾ മാർക്ക്ണ്ടാവും. ഉം.
ഉം.
പിന്നെ വേറെന്താണ്? വിശേഷങ്ങൾ പറയൂ.
പിന്നെ വേറൊന്നുല്ല. പിന്നെ എനിക്കാണെങ്കി എപ്പഴും ഇങ്ങനെ ഫോൺ യൂസെയ്തോണ്ടിരിക്കാൻ പറ്റത്തില്ല. കൺകുരു വര്ന്ന്. അപ്പം പറഞ്ഞ് ഫോൺ യൂസ് ചെയ്യുന്നത് കൊറയ്ക്കാന് ഡോക്ടറ്.
ആഹാ.
കാഴ്ചയ്ക്ക് കൊറച്ച് പ്രശ്നം ഉള്ളത് കൊണ്ടെ. ഇപ്പങ്ങനെ രോഗത്തിനും ആഹ് സ്പെക്സ് വെച്ചിട്ടുണ്ട്.
അഹ് ആഹ്.
പക്ഷെ എനിക്ക് വെക്കാൻ മടിയാ. അതുകൊണ്ട് ഞാൻ വെക്കാതെ കോളേജിൽ അങ്ങ് പോകും. അപ്പൊ പിന്നെ വീണ്ടും കൺകുരു വരും. റിപ്പീറ്റായിട്ട് വരും.
അങ്ങ് വെക്കണം. അല്ലേപ്പിന്നെ ആഹ് ഇത് നമ്മൾടെ ആഹ് ഒരു മുഖത്തിന് ചേര്ന്ന കണ്ണാടി നോക്കി വാങ്ങിച് ച്ച മതിയല്ലോ ആ ഒരു ഇതി വരുന്നേ.
ഉം.
നല്ലോം വെയ്ക്കാ അല്ലെ പിന്നെ കണ്ണടിച്ച് പോയി കഴ്ഞ്ഞിട്ട് പർഞ്ഞിട്ട് കാര്യഇല്ല. നമുക്ക് എങ്ങെനെ ജീവിക്കാൻ പറ്റും? കയ്യോ കാലോ ഒക്കെ ഇല്ലാത്തവരെ കാട്ടി കഷ്ട്ടവല്ലേ കണ്ണില്ലാത്തോര്. അപ്പൊ അവർക്ക ത്രയും ന്നമ്മള് വേറൊരാൾടെ സഹായല്ലാതെ ഒന്നും ചെയ്യാൻ പറ്റാതാവും. ആഹ്.
അതിപ്പോം മുക്കൊന്നും പ്രഡിക്റ്റെയ്യാൻ പറ്റത്തില്ലല്ലോ ആരോഗ്യം. എപ്പ വേണോലും എന്തും സംഭവിക്കാം.
അതെ, അതെ ഇപ്പഴത്തെ ഒരു ഫുഡ് ഒന്നും അങ്ങോട്ട് പഴേ പോലെഅല്ലല്ലോ
അല്ല.
ആഹ് ഇപ്പം എല്ലാം നമ്മളാണെങ്കിലും ശരി നമ്മള് പെട്ടെന്ന് വെശക്കുമ്പം ബർഗറും ഒക്കെ വാങ്ങിച്ച് കഴി ക്കുന്ന അതൊക്കെ തന്നെ എന്താ ആരോഗ്യം പോകുന്നതാ.
അതാ അപ്പൊഞ്ഞിയിപ്പ അമ്മയി ല്ലെങ്കില് നമ്മൾ കൊറത്തുന്ന് കടയിൽന്ന് വാങ്ങി തിന്നും. അല്ലെങ്കില് കോളേജി പോകുന്ന വഴിയ്ക്ക് ഒള്ള കടകളീന്ന് കൂൾ ഡ്രിങ്ക്സ് ആയാലും സമൂസയും ഷവർമ്മയും ബർഗറാ പിസ്സയോ എ മോമോസോ എന്താ വേണം വേ എല്ലാം വേടിക്കാലോ പൈസ ഉണ്ടേ എന്തും വേടിക്കാം.
ആഹ്, അതെ പൈസ ഉണ്ടെങ്കി നമ്മൾക്ക് പിന്നെ കഴിയ്ക്കുന്നത് കൊഴപ്പൊഒന്നുഇല്ല. ആഹ് പിന്നെ ആഹ് എന്തുവാ ദ്പ്പം പണ്ടത്തെ ആൾക്കാർക്കെ എന്തോ ബലവാ ഞങ്ങടെ ഇവ്ടെ താഴെ ഒരു അമ്മച്ചി ഉണ്ടേ അമ്മച്ചിക്ക് പത്ത് തൊണ്ണൂറ് തൊണ്ണൂറ്റഞ്ച വയസ്സ് കൊറയാതുണ്ടാ അമ്മച്ചിയ്ക്ക് ആ അമ്മച്ചി വന്ന് ചക്കയുണ്ടല്ലോ നമ്മുടെ പ്ലാവേന്ന് അത് ഒറ്റ വലിയ്ക്കൊക്കെ താഴെയിടും.
നമ്മക്ക് പറ്റത്തില്ല നമ്മ് കോളേജി തന്നെ രണ്ട് സ്റ്റെ പ്പ് കേറി കഴിയുമ്പഴത്തേനും ഞാൻ അണയ്ക്കും എനിയ്ക്കറിയത്തില്ല.
അതെ ഞാനിവിടെ ആ ചക്ക അപ്പം ഈ അമ്മച്ചി വലിക്ക്ത് മോളെ ഇതൊന്ന് വലിച്ചേന്ന് ആദ്യം പറഞ്ഞ് അപ്പം ഞാ വലി ക്കാൻ നോക്കിട്ട് എൻ്റെകൊണ്ട് പറ്റുന്നില്ല അമ്മച്ചി എന്റെ പകുതി പോലും ഇല്ല. ആ ആമ്മച്ചി ഒറ്റ വലിക്കാ ചക്ക താഴെ ഇട്ട് അപ്പൊ ഞാ ഇങ്ങനെ ആലോചിച്ച് അവര് അപ്പം
അവരാ പണ്ട് കഴിച്ച ആഹാരത്തിന്റെ ഒക്കെ ബലവാ, അല്ലെങ്കിതന്നെ ഇപ്പൊ ഉള്ളവർക്കൊട്ടും ആരോഗ്യൊന്നും ഇല്ലാത്തത് പണ്ടത്തുള്ളവര് പയറ് പോലാ നടക്കുന്നത്.
അതെ, അതെ അവർക്ക് ആ ഒരിതും
ക്ക് ഫയങ്കര കേൾവി ശക്തി വയ് ഇപ്പൊ ഒരു കാരം നമ്മളിവിടുന്ന് പർഞ്ഞാ അവർക്കങ്ങ് പെ ട്ടന്ന് കേക്കുകയും ചെയ്യാം, നമ്മക്കോള്ളു ഒന്നും കേക്കാനും ഒന്നും കാണാനും ഒന്നും പ റ്റാത്തത്, അവ അവര് ഇതുവരെയും കണ്ണാടി പോലും വെച്ചിട്ടില്ല.
ആഹ് ശരിയാ ആ അമ്മച്ചൊന്നും കല്ലാടി പോലും വെച്ചിട്ടില്ല. അതെങ്ങനെ അവര് ഈ ഫോണിൽ കളിക്കത്തില്ല നമ്മള് ഫുൾ ടൈം ഫോൺനാത്തല്ലേ അവര് ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം അവര് വല്ല പത്ര വർത്തയൊക്കെ വായനീം അങ്ങനെയൊക്കെ അവര് ഉള്ള് നമ്മൾ
അവരാ അവരാണെങ്കീ ഡയലി ചെയ്യുന്ന ഫോണാ ഈ പണ്ടത്തെ നോക്കിയ അങ്ങനത്തെയൊക്കെ ഒള്ള ഫോണാ അ തെന്നെ അവർക്ക് വിളിക്കാനും അറിയത്തില്ല നമ്മടത്തൊക്കെ ആയിരിക്കും കൊണ്ടുവന്ന് വിളിയ്ക്കുന്നതും
ആഹ്, അതെ അവർക്ക് അറിയാത്തത് കൊണ്ട ഇല്ലെങ്കി അവർടെയും കണ്ണ് വണ്ടേ അടിച്ചു പോയേര്. ഉം പക്ഷെ നമ്മുക്കാണ് പ്രയാസങ്ങള് കൂടുതല് ഫ
പണ്ടുള്ളോർ ഇത്ര പ്രസവിച്ചിട്ടുണ്ട് എന്റെയൊക്കെ അമ്മൂമ്മയാണെങ്കിൽ പതിമൂന്നൊക്കെ പ്രസവിച്ചിട്ടുണ്ട് ഇപ്പൊ ഉള്ളവര ഒന്ന് രണ്ടൊക്കെ പ്രസവിച്ച് കഴിയുമ്പോഴേ നീക്കത്തില്ല അന്ന് അവര് സുഖപ്രസവം ആ പതിമൂന്നും പ്രസവിച്ചിട്ടുള്ളത്
ആഹ് ഇപ്പൊ ഇന്ന് കണ്ടില്ലായിരുന്നു ഒരു സംഭവംന്റെ പതിന പത്തൊമ്പത് വയസ്സിലൊരു കൊച്ച്
ആഹ് കൊച്ചു ഹരിപ്പാട്ങ്ങാണ്ട്
ആഹ വയറുവേദനയായിട്ട് പോയതാ എന്നിട്ട് പ്രസവിച്ചു കുഞ്ഞിനെ ജല്ലി എടുത്ത് കാളഞ്ഞെന്ന് അപ്പൊ അങ്ങനെ അപ്പ ആരോഗ്യമുള്ള ആൾക്ക ക്കാരും ഉണ്ട് നമ്മക്കാണ് വയ്യാത്തത് ഒരു വേദന പോലും വന്നാ സഹിക്കത്തില്ല
ഇല്ല
ആഹ് ഞാനൊക്കെ എനിക്കൊക്കെയാണ് വയ്യത് എന്തേലും പണിയെടുക്കാൻ പറഞ്ഞാൽ തന്നെ രണ്ട് മി അപ്പം അല്ല എനിക്ക് എനിക്കതല്ലേ ഡൗട്ട് ഈ പെങ്കൊച്ചിനെ ഒന്ന് വീട്ടിലാരും നോക്കത്തൊന്നുമല്ലേ
ആഹ് അറിയത്തില്ലേ
ഉം, അത്രയും അതും വേദനയില്ലോ അത്രേയും നാള് ശർദിലൊന്നുമില്ലാതെ കൊച്ച് നടന്നു ക്ക് അറിയത്തില്ല ഇതൊക്കെ എങ്ങനെന്ന്.
ഇപ്പത്തെ ചില പിള്ളേർക്ക് വയറും കാണത്തില്ല അതുകൊണ്ട് ആർക്കും അറിയാനും പറ്റാത്തില്ല.
ഓ, അങ്ങനെ ആയിരിക്കും
ആഹ് ചില സ്കെൽറ്റ് പിള്ളോരൊക്കെ ഗർഫിണി ആയാലും അറിയാനൊന്നും ഇല്ല വയറൊന്നും കാണത്തില്ല.
ഉം
ഞങ്ങടെ കോളേജിൽ ഇങ്ങനെ ഞങ്ങടെ ബാച്ചിലല്ല വേറെ ക്ലാസ്സിൽ പഠിച്ച ഒരു കൊച്ച് അവര് സ്നേ ഹിച്ചു കല്യാണം കഴിച്ചതാ. ആ കൊച്ചു ക്ലാസ്സ് പിന്നെ വന്നില്ല ഒളിച്ചോടിങ്ങ് പോയി ചെറക്കനുവായിട്ട്.
ആഹ് ആഹ്
ആ കൊച്ചപ്പൊ തന്നെ പ്രെഗ്നന്റ് ആ കൊച്ചിന് വയറൊന്നും ഇല്ലായിരുന്നു പക്ഷെ ഇപ്പൊ ആ കൊച്ച് പ്രസവിച്ചു പെൺകുഞ്ഞ. നമുക്ക് അറിയാൻ പറ്റത്തില്ല ചില സ്കെൽറ്റായിട്ട് ഇരുന്നാലും വയറൊന്നും കാണത്തില്ല.
ആണല്ലേ, ഉം അതുകൊണ്ട് പിന്നെ
ന്നാലും അച്ഛനും അമ്മക്കും ഒന്നും അറിയാൻ പറ്റത്തില്ലേ അല്ലെങ്കിൽ തന്നെ അവര് ഇതുവരെ. ഹോസ്പിറ്റലിലൊന്നും കാണിച്ചിട്ടുല്ലേ.
ആഹ് അതാ ഞാനും ആലോയ്ക്കുന്നെ
അല്ലെങ്കി അവര് മറച്ച് വെച്ചു കൊണ്ട്
അ, അപ്പൊ അങ്ങനെ അങ്ങനാണെങ്കി ശുചീകരണ മുറിയിലൊക്കെ കേറുമ്പോ അമ്മമാരൊക്കെ നോക്കത്തില്ലേ ആ കൊച്ചു തന്നെങ്ങാണ്ടാ വന്നത്.
അച്ഛനാ പിതാവ് ആരണ്ടണ്ടെന്ന് പറഞ്ഞില്ല അതിനകത്ത് ഒരു ന്യൂസിനകത്ത്.
ആഹ, എന്ന എന്തോ ശുദ്ധീ അവിടെ കയറുമ്പത്തന്നെ ആയിരുന്നു എന്നായിരിക്കും പറഞ്ഞു ചിലപ്പോം.
ആയിരിക്കും
ആ, ന്നിട്ട് ആർക്കാണ്ട് ഡൗട്ട് തോന്നിട്ട് ഇതുപോലെ ചെക്ക് ചെയ്തപ്പോഴാണ്. ഇങ്ങനെ സംഭവം ഉം
എന്തുവായാലും കൊള്ളാം. അല്ലെങ്കിൽ ചെല ഈ ചെറുപ്പക്കാർക്കല്ലേ ഇപ്പൊ നെഞ്ചുവേദനയാലും എല്ലാം വന്ന് പെ ട്ടെന്ന് മരിക്കുന്നത്.
ഉം, അതെ പ്രായ ആയോർക്ക് അങ്ങനെ വല്യ പ്രശ്നൊന്നുല്ല. അവർക്കെ അവര് ച. ക്കിം മാങ്ങിം തേങ്ങി അങ്ങനെ അവര് അങ്ങ് അങ്ങനുള്ള ഫുഡുകള് കഴിച്ച് കഴിച്ചെ. നല്ല ആരോഗ്യവാ നല്ല പയറ് മണി പോലെ നടക്കുന്നെ ചെല അമ്മച്
ചേനേം ചേമ്പും കാച്ചിലു ഒക്കെ ഞങ്ങളെ അച്ച്ചനും. ഏ ഏ ഈ കാപ്പി ഒന്നും രാവിലെ ഇഷ്ടവല്ലാ അപ്പോം അങ്ങൻത്തെയൊന്നും പഴങ്കഞ്ഞിയൊക്കെ കുടിക്കത്തുള്ളൂ.
പഴങ്കഞ്ഞി ആഹ് നമ്മള് പഴങ്ങഞ്ഞി കുടിക്കുന്നെ ഇപ്പം കടകളെ പോയിക്കാണ്ട് പഴങ്കഞ്ഞിന്ന് പറഞ്ഞൊരു സംഭവം ഇറങ്ങിട്ടുണ്ടല്ലോ.
ഉം പഴങ്കഞ്ഞിയാ അത് ശരിയ എന്നാലേ കു കഴിക്കത്തു അവരല്ലെങ്കി ചട്ടിച്ചോറൊക്കെ. അങ്ങനക്കെകെ പേര് കേട്ടാലേ കഴിക്കൂ ഇല്ലെങ്കി നമ്മളും കഴിക്ക്യത്തില്ല.
ഉം അതേ.
ഞങ്ങടെ അച്ഛന്റെ അമ്മയും ഇങ്ങനാ അവരും പഴങ്ങഞ്ഞിയും ചോറൊക്കെ കഴിക്കും പിന്നെ ചീനി. കാച്ചില് ചേന ചേമ്പ് നമ്മളോട്ട് നമ്മള് ശവർമ്മയാലും ബിസ്ക്കേറ്റ് ആയാലും അങ്ങനൊന്നും ഇഷ് ട്ടല്ല ഈ നമ്മളെ ഈ ബിസ്ക്കെറ്റ് അത് ഇതും കഴിക്ക്യുന്നോണ്ട നമുക്ക് ഷുഗറായാലും എല്ലാം കൂടുന്നത് എല്ല.
ആഹ് നമ്മള് രാവിലെ എഴുന്നേക്കുമ്പഴേ ബിസ്കറ്റും. എങ്ങനെ കാപ്പിയുടെ കൂടെ ആഹ് ചായയുടെ കൂടെ നമ്മുടെ രാവിൽത്തെ ബ്രേക്ക്ഫാസ്റ്റ് അതക്കെയല്ലേ. നമുക്ക് ആ ബിസ്കറ്റ് ഇരുന്ന് വയറ് ശരി ആന്നുള്ള രീതി പോകും പക്ഷെ അവര് നല്ലതായിട്ട് അവർ. ര്ടെ ആരോഗ്യൊക്കെ നോക്കും ആവുന്ന കാലത്തെ ആയ കാലത്ത് അത് നോക്കിയത് കൊണ്ടാണ് അവർക്ക് ഇപ്പഴും.
എന്നാ ശരി ഞാൻ പിന്നെ വിളിക്ക്യാവേ.
ആഹ് ശരി.